ആഹ് ന്നോടാ
എന്തൊക്കെയ്ണ്ട് വിശേഷം
ന്തുവാടാ സുഖവായിട്ടിരിക്കുന്നൊ മഴയൊക്കെ അല്ലെയോ മഴ കാലാവസ്ഥല്
മഴ ഇവിടെ മഴയില്ല മങ്ങി നിക്കുവാ ഉം മഴ പെയ്തിട്ടില്ല രാത്രിയൊക്കെ പെയ്തേര്ന്നു മഴ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു
ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈമിലാണോ മഴ പെയ്യ്ന്നേ
ആഹ് തോന്നുന്നു
ഇപ്പം നമ്മുടെ ഇപ്പ ഇവിടെയാണെങ്കി ചെറുതായിട്ട് മഴച്ചാറ്റലും നല്ല കൂരാപ്പൊക്കെ ഉണ്ട് ത് നൈ രാത്രി ആറരെക്കെ ആറര ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് ഇരുട്ടാവത്തില്ലോ ആ രീതിലായിട്ടുണ്ട് ഇപ്പ
ആഹ് ഇവിടെ അതെ ഇവിടെ അങ്ങനെ നിക്ക്ണെ വെയിലില്ല ഇപ്പ രണ്ട മൂന്ന് ദിവസായിട്ട്
ഇല്ലില്ല ഒയ്യോ നമുക്ക് ഡ്രസ്സൊക്കെ കഴുകിടാൻ എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ വെയില് ഇല്ലാത്തോണ്ട് അത് ഒണങ്ങത്തുല്ല പിന്നെ മ മഴയായതോണ്ട് ഒരു രക്ഷയില്ല നമുക്ക് വെളിയിലെറങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ പിള്ളേരെ സ്കൂളൊക്കെ തൊറ് ക്കൂലെ ആ സ്കൂള് തൊറക്കുന്ന ആ ടൈം ആവുമ്പഴാ ഈ മഴ മഴ കൂടുന്നത് പിള്ളാർക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
നമുക്ക് തന്നെ മടിയായിരിക്കും എഴുന്നേക്കാൻ അപ്പ പിന്നെ അവരുടെ കാര്യം പറയണോ
അവര് ഇവിടെയാണെങ്കില് എന്റെ കുഞ്ഞൊക്കെ ആണെങ്കില് അവര് എഴുന്നേ ക്കത്തേ ഇല്ല, മഴയ ഒക്കെ ഹ കൊറച്ച് ടൈമുകൂടെ കഴിയട്ടെ കൊറച്ച് സമയം കൂടെ കഴിയട്ടെ നല്ല സുഖം ഒറങ്ങാന്ന് മഴ ടൈംമാവുമ്പോ ആർ
രാവിലെ ആവുമ്പഴായിരിക്കും അവര് ഒറങ്ങി വര്ണത്
ആഹ് ആണ് ആണ് ആണ് ആ തണുപ്പ് ഏറ്റ് ഇന്നട്ടായിരിക്കും അവര് ഒറങ്ങുന്നേ നമർക്ക് ഒറങ്ങാൻ പറ്റത്തില്ല ന നമ്മള് നേരത്തെ എഴുന്നേൽക്കുന്നോണ്ട് നമ്മക്ക് ഒറങ്ങാൻ പറ്റത്തില്ല. ഇന്നാ ശെ
രാവിലെ ഒറങ്ങണോ ഒറ് ക്കം പിന്നെ കിട്ടുവയില്ല അവര് പോയിട്ട് കെടക്കാലോന്ന് വിചാരിച്ചാ പിന്നെ ഒറക്കം വരൂല
പിന്നെ നമ്മള് ഒറങ്ങുന്നില്ല ഉച്ചക്കൊന്നും ഒറങ്ങത്തില്ല ഞാൻ ഉച്ചയ്കൊന്നും ഒറങ്ങത്തില്ല
ആണല്ലേ ആഹ്.
ആഹ് ഒറക്കവില്ല ഉച്ചയ്ക്ക് ഒറക്കവൊന്നുല്ല പിന്നെ രാത്രിയില് ഒറങ്ങത്തില്ല അതുകൊണ്ടുള്ളെ ഇതോ ഉച്ചയ്ക്ക് ഒറങ്ങത്തില്ല
ആഹ്
പക്ഷെ രാവിലെയാണെങ്കി അമ്മക്കായാലും ഒറങ്ങാനൊരു സുഖവല്ലേ രാവിലെ ഒരു അഞ്ച് മണി അഞ്ച് ആറ് മണിക്കൊക്കെ മുമ്പ് ഒറങ്ങുന്നേന് സുഖവല്ലേ മഴയാണെങ്കില് ഫുള്ള് തണുപ്പായിരിക്കും
അതെ ഞാനൊക്കെ പ്പം രാവിലെ എഴുന്നേൽക്കാനായിട്ട് മടിയാവുമ്പ ഞാനന്താ ചെയ്യ്ണെന്നറിയോ എനിക്ക് ക്കും ഞാൻ ഒര് ആറ്മണിക്ക് അലാറം വെയ്ക്കും ആറ് മണിക്ക് അലാറം വെച്ചിട്ട് അതടിച്ചയുമ്പോ അത് ഓഫാക്കിട്ട് ആറരയ്ക്ക് വെക്കും അത് പി അപ്പമ്മക്ക് ഇനിയും കൊറച്ച് സമയങ്ങള്ണ്ടല്ലോന്ന് ഓർത്തിട്ട് പിന്നെയും കടക്കും പിന്നെ ആറരക്ക് ഓഫാക്കിട്ട് ഏഴ് മണിക്ക് വെച്ചിട്ട് ഏഴ് മണിക്ക് എഴുന്നേൽക്കും
ഹ്മ്മ് പിള്ളാർക്കും അങ്ങനെയൊക്കെ തന്നെ പിള്ളാര് ഇപ്പം നമ്മളെ വിളി വിളിക്കുമ്പോ എഴുന്നേക്കത്തില്ല ക്കുമ്പോൾ എഴുനേൽക്കത്തില്ല പിന്നെ കൊറച്ച് കഴിയുമ്പഴായിരിക്കും അവര് എഴുന്നേക്കുന്നേ
ഹ്മ്മ് അതെ.
പിന്നെ പിന്നെ ഓട്ടവാ സ്കൂളില് അത് കഴിയണം ഇത് കഴിയണം ബുക്കെടുത്ത് വെക്കണം ബാഗെടുത്ത് വെക്കണം എല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവാ
ആഹ്
ഹ്മ്മ് ഹ്മ്മ് അങ്ങനെ എല്ലാ തിടുക്കം
മഴ കാരണം മഴ കാരണം എങ്ങും പോവാനും പറ്റത്തില്ല ഇപ്പൊ വണ്ടിയൊക്കെ ഉള്ളവനാ ഭയങ്കര ബുദ്ധിമുട്ടാവണ്ടി ഓടിച്ചിട്ട് പോവാനും പിന്നെ കുട്ടികളെ കൊണ്ട് അവിടെങ്ങും കുട്ടികളെ കൊണ്ട് എവിടെങ്കിലും പോവാനാണെങ്കിലും അതും ബുദ്ധിമുട്ടാ നമുക്കിപ്പൊരു, ഒരു പ്രോഗ്രാം വന്ന് എന്തെങ്കിലും ഒര് കല്യാണം വന്ന് ആ കല്യാണത്തിനൊന്ന് പോണോങ്കിൽ തന്നെ എന്തൊരുപാടാ ചൂ മഴ ചൂട് കാലാവസ്ഥയാണെങ്കി നമക്ക് പറയാ മൊത്തം മഴ കാലാവസ്ഥയാണെങ്കിൽ നമക്ക് പറയാം മൊത്തവും മഴ
അത് തന്നെ എപ്പഴും കുറ്റായ്ര്ക്കൊള്ളൂ കാലാവസ്ഥക്ക്
ആഹ്, ആ ന്ന് ഈ മഴയാ യിക്കഴിഞ്ഞാൽ പിന്നങ്ങ് പനി ഓരോ പനി ആഹ് പോ കൊത്കള്, കൊതുകെറങ്ങും പിന്നെ അത് കുത്തി കഴിഞ്ഞാ ഡെങ്കി പനി അങ്ങനെ ഉള്ള ഓരോ അസുഖങ്ങള് പിന്നെ നമ്മള് വേണെമെങ്കില് ഹോസ്പിറ്റലി കേറി എറങ്ങ അതായിരിക്കും നല്ലത്. പിന്നെ ഹോസ്പിറ്റല് തെരക്ക് കാര്യങ്ങള് ഒരു ഡോക്ടറെനെ കാണാങ്കിഎത്ര സമയം നമ്മള് ക്യൂ നിക്ക്യണം.
അത് തന്നെ. ട്ടോ ഇനിയിപ്പ തെരക്കാ യിരിക്ക്യോള്ളു. എല്ലായിടത തൊ ഹോസ്പിറ്റൽ ളൊക്ക
അപ്പൊ ഈ മഴയാവുമ്പം പനിയല്ലെ. അപ്പൊ അത് തെരക്കായിരിക്കും മെയിന്.
ഉം
ചെയ്യാന അങ്ങനെയ. പനി പനി. പിന്നെന്താ വിശേഷം വീട്ടില് എല്ല
നല്ല വിശേഷം. ആഹ് എല്ലാരും സുഖയിട്ടരിക്ക്ണു.
ആണൊ.
അവിടെയോ.
ഇവിടെ എല്ലാരും സുഖായിരിക്കുന്നു. എല്ലാരും ഓരോത്ത ഓരോരോ ഇടത്ത് ഇങ്ങനെ ഇരിപ്പ് പൊണ്ട് ഈ മഴ കാലാവസ്ഥയായിട്ട്. വെലിയിലെങ്ങു എറങ്ങാൻ പറ്റത്തില്ലല്ലൊ. അത് കൊണ്ട് പന്നെ ചെയ്യാന. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിപ്പ്. ഉം
കൊറേ ചക്ക ഇടുണ് ഇണ്ട് ഇവിടെ.
ആണോ
ദെ ഇപ്പ ചക്ക ഇട്ടോകൊണ്ടിരിക്ക്യാെ.. പക്ഷെ നമുക്കൊന്നും തരൂല.
പഴുത്തതാ തോന്ന്ല്ലെ.
പഴുത്തതാ കുറേക്കെ പഴുത് ഒരു സൈഡ് ചീഞ്ഞ് താഴെ വീഴുമ്പോ പൊട്ടി പൊട്ടി പോണേണ് എല്ല കൊറെക്കെ നല്ലത്ണ്ട്. എന്നാലും നമ്മക്ക് തരൂല. ചോയ്ച്ചാ പോലും തരൂല.
ആഹ്. കുത്ത്യാേ. ചക്കയൊക്കെ തിന്നാ കൊതിയായിരിക്ക്കൊള്ളു
അതെ കഴിഞ്ഞഴ്ച കൂട്ടുകാര് വീട്ട ട്ടിന്ന് വന്നപ്പം കൊണ്ടന്നേരുന്നു. അങ്ങനെ കഴിച്ചു
ആന്ന് ല്യാെയോ ആ കൂട്ടുകാരൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുവരുല്ലേ ഫൂട്ടാരെക്കെ...
ആഹ് അത് കൊണ്ടെരും. ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവന്നായിര്ന്നു.
ഓഹ് ഓ ഓ ചക്ക ആ ചക്ക ഒക്കെ പര് ഉപേരി എയ് ലാ ഇണ്ടാക്ക ഇണ്ടാക്കാം
ആ അതെ.
ചെലത്ത് കണ്ട് ചെലട്ത്തക്കെ കണ്ടില്ലേ ചക്ക പായസം
പായസം ഇപ്പ ഐസ്ക്രീംണ്ട്.
ആഹ് ഐസ്ക്രീം ചക്കേം കൊണ്ട ഐസ്ക്രീംണ്ട് പഴുത്ത് കഴിഞ നല്ല പഴുത്തയാന്നെങ്കി അത് കഴിക്കാൻതന്നെ എന്തൊരു ടേസ്റ്റ്
അതെ
ആഹ് ആന്ന് ആണ് ചക്ക വേവി പച്ചച്ചക്ക പച്ചച്ചക്ക വേവിച്ചാലും എന്തൊരു ടെസ്റ്റാ.
ആഹ് പച്ച ചക്ക വേവിച്ചിട്ട് മീൻകറിയൊക്കെ കൂട്ടി കഴിക്ക്വല്ലോ
ആ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാ പചച്ചക്ക വേവിച്ചിട്ട് നല്ല ടേസ്റ്റ്ല്ലയോ ഉം ഉം മീൻകറിയില്ലെങ്കിൽ ഒരു രസൊല്ല
ആഹ് എനിക്ക് എനിക്ക് അങ്ങനെ കഴിക്കണയ്നോട് എനിക്കങ്ങന ചോറ് കൂട്ടി കഴിക്കും ചക്കക്കറി ചെമ്മീനൊക്കെ ഇട്ടിട്ട്ണ്ടാക്കും ഞങ്ങള്
ആഹ് ആഹ് ആഹ് പച്ചച്ചക്കിം പച്ച ചക്കയും മീൻകറിയും അതിന്റെൂടെ നമ്മളെ കറില്ലേ മോര് കറി
ആഹ്
മീൻ കറിങ്കുടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ലരു പ്രത്യേക ടേസ്റ്റ് മുരുകറിയും ചക്കയും മീനും കൂടെ കഴിക്കുമ്പോ അത് കോയ ച്ച് ഇവിടെയാണെങ്കി എന്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ട
ആഹ് എനിക്കിപ്പോ ഇവിടെ കേട്ടിട് വിശന്നിട്ട പാടില്ല
ഓ ആ ആത ന്നെ
വീട്ട ചക്ക ഉണ്ടെങ്കിൽ ഞങ്ങെ വീട്ടില് കൊണ്ടുവരും അമ്മയൊക്കെ പോയി കൊണ്ടരെ കൊണ്ടുവരുമ്പോ വേവിച്ച് കഴിഞ്ഞാല് കറയും കൂടെ ഉണ്ടെങ്കി അത് ഇച്ചിരി ഇങ്ങനെ കഴിച്ചു പോവും മീൻ കറിയൊക്കെ ഒഴിച്ച് എരിയൊക്കെ വെച്ച് കൊടുക്കാക്കിന്ന് തിന്നോള്ളും കൊച്ച് ഭങ്കര ഇഷ്ടവാ
അതൊക്കെ തിന്നണാ പിന്നെ കൊഴപ്പില്ലല്ലോ
ഇല്ല അതൊക്കെ ഇപ്പൊ കൊച്ചു പിള്ളോരല്ല അവർക്ക് അവർ അവരെരി കൂട്ടന്ന് വെച്ചാൽ അത്ഭുതമല്ലയോ വലിയൊരു എരുവ് കൂട്ടുന്ന പോലെ ആയിരിക്കില്ല പിള്ളേര് എരിവ് കൂട്ടുന്നത് മീനകത്തൊക്കെ ആണെങ്കില് മുളക് പൊടിയൊക്കെ ആ നമ്മള് ഇച്ചിരി ഒരു കളറ് ഇല്ലാതെ പ്പ നമ്മളെ ഇച്ചിരി മുളകുപൊടി കുറച്ചിടന്നെങ്കിൽ അവര് പറയും ഇതിന് കളർ ഇല്ലല്ലോ ഇതിന് ടേസ്റ്റ് ഇല്ലല്ലോ മുളകുപൊടി എന്താ ഇടാന് അങ്ങനെക്കെ കൊച്ചുങ്ങൾ പറയുന്നേ അങ്ങനൊക്കെരി ഇവിടുത്തെ കൊച്ച അതുപോലെ എരി നല്ലതുപോലെ കൂട്ടും
ആഹ
വേണെങ്കിൽ ഞാനൊക്കെ എന്തെങ്കിൽ കറി വെക്കന്നെങ്കിൽ ഒരു പച്ചമുളോ അതിനകത്ത് കറിട്ട് കൊടുക്കുന്ന അഹ് ടേസ്റ്റ് ഇല്ലെങ്കി അത് കഴിക്കത്തില്ല
ഉ
എരി കൂട്ടിക്കോളും അപ്പൊ കൂടുതലായിട്ട് മുളക ഇല്ല
എന്റെ അനിയാനൊന്നും കഴിക്കൂലോ ഇരിവുള്ളത്
ആണോ ആഹ
ഉം എരിവൊന്നും ഇഷ്ടല്ല എരുവ് കൂടുതലാണെങ്കില് വേണ്ട മീൻ മാത്രം മതി ചാറ് വേണ്ട അങ്ങനത്തെ അങ്ങനെയൊക്കെ തിന്നണം
ആഹ ആഹ ആഹ് ആഹ ആ ചെല പിള്ളേർ അങ്ങനെ ചെല പിള്ളേർ പോരോന്ന അത് കഴിക്ക ഇത് കഴിക്ക ഏരിവ് കൂടെ
ആഹ
അങ്ങനെയൊക്കെ ഓരോ പിള്ള
ട്ട്യൾക്ക് ഇരുവ് അടുത്ക്കുടി പോകുന്നത് ഇഷ്ടല്ല പിന്നെ അവർക്ക് വേണ്ടിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വറുത്തൊക്കെ കൊടുക്കണം
വറുത് കൊടുക്കണം ആഹ് ഇതിന് വറുത്തു കൊടുത്താലും നല്ല ടേസ്റ്റ് വേണം ഇ പ്രത്യേക ത് വറുത്തു കൊടുത്താലും നല്ല ടേസ്റ്റ്ന്നേണ് അത് മുള പൊടി മല്ലിപ്പൊടി പിന്നെ ഇത് ചുവന്നുള്ളി അങ്ങനെയൊക്കെ അതൊക്കെ ട്ടേസ്റ്റാ കി നല്ലതുപോലെ തേച്ചിൽ കൊടുക്കണം അല്ലെ അത് കഴിക്കത്തൂ
ആഹ്
പ്രത്യേകം വെക്കണ്ടാ പിള്ളേർക്ക് വലിയവർക്ക് വെക്കുന്ന രീതിയിൽ തന്നെ ആ അവക്ക് പിള്ളേരും കഴിച്ചോ
ആഹ്
അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല
ഇല്ല വീട്ടിലൊക്കെ നമുക്കും വെക്കണം പിന്നെ അവർക്ക് പറ്റാത്തോണ്ട് അവർക്ക് വേറെയും വെക്കണം
ആഹ് അവർക്ക് വേറെ വെക്കാണാ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
മല്ലാണ്ട് നമുക്ക് മാത്രം വെച് കഴിഞേനെന്നെ പറയ മോന് ങ്ങക്ക് മാത്രം വെച്ച് എനിക്കില്ല പിന്നെ അയ്നുള്ള വാശി ആയിരിക്കും
ആന്ന്. ആന്ന് ആന്ന് നിങ്ങൾ മാത്രം അത് കഴിക്കുന്ന എനിക്ക് നേരെ വെച്ചു തരുന്നില്ല അതാ ഇതാന്ന് പറഞ്ഞോൊണ്ട് അവര് പിന്നെങ്ങ് വാശി യൊടങ്ങും നമ്മള് പെട്ടു പോകത്തെല്ലേ ഉള്ളു
എന്നാ ശരി പിന്നെ വിളിക്കാം
ആഹ് ആഹ് എന്നാ ശരി എന്നാ വിളിച്ചാതി ഓക്കെ ആഹ്